ഹലോ
ആഹ് എന്തെടുക്കാ ജോലി ഒക്കെ കഴിഞ്ഞോ
ഓ കഴിഞ്ഞു കഴിഞ്ഞ് ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഓ പോയി പോയി
ആഹ് എങ്ങനെണ്ട് പഠിത്തൊക്കെ?
ഓ വലിയ ഇതന്നെ നമുക്ക് ദേഷ്യം വരേള്ളൂ ഇവർക്കാച്ച പറഞ്ഞാലും മനസ്സിലാവില്ലേ ന്റെപ്പ ഇന്നെന്താ ഇതല്ലേ ബഷീർദീനല്ലേ അയിനിപ്പം പാത്തുമ്മാന്റെ ആടാവണം ന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പാത്തുമ്മ കോലത്തിലൊക്കെ ഇട്ടിട്ട് ഫോട്ടോക്കെ ഇടുത്തിട്ട് അയച്ചൊത്ത് പോയിണ്ട്
ആഹ് ഇന്നായിരുന്നുല്ലേ ആഹ് ഇന്നാണോ ഇന്നലെ ആരൊ ക്കെയോ സ്റ്റാറ്റസ് ഒക്കെ കണ്ടു ഞാൻ വിചാരിച്ചു ഇന്നലെയായിരിക്കുന്ന്
അല്ലല്ല ഇന്നാണ് ശരിക്കും വരുന്നത് അപ്പൊ കുട്ടികളോന്നെയൊക്കെ വീട്ടിൽ നമ്മള് ഫോട്ടോ എടുത്തിട്ട് ഇപ്പ ഈ ആ കോസ്റ്റ്യൂമില് വീട്ടിക്ക് വിടണമെങ്കിൽ വിട ആഹ് ല്ല സ്കൂളിക്ക് വിടണെങ്കി വി ടാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽന്ന് തന്നെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അയക്കാ എടുത്താലും മതി ന്നൊക്കെ പറഞ്ഞു.
അതല്ലേ ഓ ഞാൻ
ഉം യ്യോ ഇപ്പൊ എന്തൊക്കെയൊക്കെയാ വന്നോണ്ടിരിക്കണെ വച്ചിട്ടാ നമ്മളൊന്നും പഠിക്കണ കാര് ത്തൊന്നൂല്ലാ
ഒന്നൂല്ല ഇപ്പൊ ഓരോ ആഴ്ച്ചേൽ ഓരോ ദിവസാ റഡ് എല്ലോടെ നറഞ്ഞിട്ട് ഇപ്പ മോന് ഇപ്പതാ എൽ കെ ജിൽ പഠിക്കുന്നവന് ഗ്രീൻ ഡേ കഴിഞ്ഞിട്ടേഉള്ളൂ ട്രീ ഉണ്ടാക്കി ഡ്രസ്സ് പിന്നെ സ് സ്നാക്സ് രാവിലെ
ഉം അതതെ ഇവിടെങ്ങെ തന്നെ സ്നാക്സ് വേണം പിന്നെ ഇവര്ക്ക് രണ്ടു ദിവസം യൂണിഫോം പിന്നെ ബുധനാഴ്ച കളറ് പിന്നെ രണ്ടു ദിവസം യൂണിഫോമ് ശനി ഞായറ് ലീവ് അങ്ങനെയാണ് വരുന്ന അപ്പം വല്യ ഇതില്
ഇല്ല സി സി സി സി എക്ക് വേറൊരു യൂണിഫോം അങ്ങനെയ
ആ ആഹ
കരിക്ക കട്ടി ആ അതെ അതെ ഉ ഇതിപ്പോ രാവിലെ തന്നെ എങ്ങനെയാ പറഞ്ഞയക്കാന്നറിയില്ല ഭയങ്കര മടിയാണിപ്പ മഴയന് ശേഷം എണീക്കാനൊക്കെ ഭയങ്കര മടിയ ആ രണ്ടാമത്തെ ആൾക്ക് ഭയങ്കര മടിയ രാത്രി മുതലേ കരച്ചില്ല സ്കൂളിൽ പോവൂല്ല സ്കൂളി പോവില്ല രാവിലെ സ്കൂൾ പോവില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിച്ച് കുത്തിച്ചിരികി എങ്ങനെയോഷ ഇട്ടു മെ ട്രൗസറൊക്കെ ഇട്ടു കരച്ചിലാണ് വണ്ടി കേറുന്നത് വരെ കരിച്ചിലാ
കരച്ചിൽ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയ ആയിരുന്നു ഒരാഴ്ചൊക്കെ ഫസ്റ്റ്താ ഫസ്റ്റ് ദിവസം പോവാെ പറഞ്ഞു പക്ഷെ ഇവർക്ക് അറിയില്ലേന്ന് അവിടെ ആക്കിട്ട് പോരും എന്നുള്ള സംഭവേ അപ്പൊ കുറച്ചൊക്കെ ഒരു ആ സങ്കടൊക്കെട്ട് പിന്നെ ഞാൻ ഒരാഴ്ചക്കയൊക്കെ കൂടെ പോയി കുറച്ച് ദിവസൊക്കെ പുറത്ത്ങ്ങനെ നിന്ന പക്ഷെ നമ്മള ഈ കൂടെ പോകുമ്പോഴാണ് ഇവർക്ക് സങ്കടം കൂടു ത്തൽ നമ്മള് ഹാ പുറത്ത് ഇവടെ എടക് എടക് ഇങ്ങനെ കാണ ചെയ്യണെണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഓട്ടോക്ഷല് പറഞ്ഞക്ക തുടങ്ങി അപ്പൊ പ്പൊ വലിയ കുഴപ്പല്ല പിന്നെ ഇടയ്ക്ക് മൂത്ത ആളോടൊന്നു പോയി നോക്കാൻ പറി അപ്പൊ ആളും ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ഞാൻ നോക്കിട്ട് വരും പക്ഷെ ഇപ്പൊ എന്താ കണ്ടിഷാ ച്ച ആഹ പക്ഷെ ഇപ്പ സ്കൂള പോവാൻ വലിയ മടിയായിട്ടൊന്നുംല്ല രാവിലൊ എണ്ണികായിക ഒന്നും ഇല്ല പക്ഷെ കുറച്ച് ദിവസം രണ്ട്‌ മൂന്ന് ദിവസം ആ രണ്ടുമുസം പോയിക്കഴിഞ്ഞ നാലാത്തെ ദിവസം ചെയിക്കും ഇനി എന്നാ മ്മ ലീവ്
ആഹ അതെന്നെ അവസ്ഥ മണ്ടേ പോയാ പോരെ ഇവന് എന്താ വെച്ചാൽ അംഗൻവാടിൽ ഞാ ഇവരിങ്ങ് ഭയങ്കര സങ്കടാ അപ്പൊ എനിക്ക് സങ്കടം കാണുമ്പോ എനിക്ക് പറഞ്ഞു വിടാൻ തോന്നില്ല അപ്പ അങ്കൻവാടിയിൽ അങ്ങനെ വിട്ടില്ല അ പിന്നെ ഒരു പ്ലേ ഡേ കെൽ ഒരു വൺ മന്ത് ടു മന്ത് പോയിട്ടുണ്ട് അതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആതോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ സ്‌കൂ
അതന്നെ ഇവിടിം ചെറുതിനും വിട്ടുണ്ടായിരുന്നില്ലേ നേഴ്സറിക്ക് അവിടേക്കും വിട്ടില്ലേ കാര കുറച്ച് ദൂരള്ളത് കാരണം കൊണ്ടയാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പോയായിരുന്നില്ല ഇപ്പൊ നേരെ എൽകേജിക്ക് തന്നെയാണ് കൊണ്ടക്കിയത് അപ്പൊ ആതൊരു സങ്കടം ആഹ അതാണ് ഇവർക്ക് പ്രശ്നം
തോറക്കുന്ന അന്ന് ഞാൻ കൂടെ പോയി അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പോകാനൊക്കെ പിന്നെ അവിടെ ആക്കി വരുംന്ന് തോന്നി പിറ്റേന്ന് പിന്നെ ഭയങ്കര മടി പിന്നെ ഞങ്ങക്ക് അങ്ങോട്ട് നമുക്ക് പോകവാൻ പറ്റില്ല ഓട്ടോൽ തന്നെ വിട്ട് ഞാൻ അങ്ങനെ നമ്മൾ പോയിണ്ട് ശരിയല്ലോച്ചിട്ട് ഞമുക്ക് അങ്ങോട്ട് കേറാനൊന്നും പറ്റില്ല ഓഡിറ്റോറിയം വരേയുള്ളൂ അവിടുന്ന് അങ്ങോട്ട് ആന്റിമാര് കൊണ്ടോവെചെയ്യാ
ആ അവര് കൊണ്ടോയിക്കാനും അല്ല അതന്നെ നല്ലത് നമ്മള് പോയാൽ അതന്നെ നമ്മളെ കാണുമ്പോ ഇവർക്ക് സങ്കടം കൂടുക ചെയ്യണത് ഞാന അങ്ങ തന്നെ ഒരാഴ്ച പോക്കെ കുറ പിന്നെ കൊഴപ്പമൊന്നുംല്ലന്നൊക്കെ പറഞ്ഞു പിന്നെ ക്കി ടീച്ചറും പറഞ്ഞു നിങ്ങള് അപ്പമ്ബകാനെക്കെ കാണുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം ഇല്ലങ്കിൽ വലിയ സീനൊന്നുഇല്ല പിന്നെ ഞാൻ പറിം ഞ്ഞക്ക് വിള ക്കാ ന്നൊക്കെ തോന്നുണെങ്കിൽ ടീച്ചറോട് വിളിച്ചരാൻ പറഞ്ഞാൽ മതി ടീച്ചർ വിളിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ടിസൊക്കെ വിളിച്ചു ടിച്ചർ വിളിച്ചിണ്ടായിരുന്നു പിന്നെ എടക്ക് ടിച്ചററിം വിളിച്ചിട്ട് കിട്ടുന്നില്ലേ അമ്മ റേഞ്ചിൽ ഇല്ലതോട്ത്താ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ സമാധാനിപ്പിക്കും ഇപ്പ ഇങ്ങനെ റെഡിയായി ഇപ്പ എന്താ വച്ച രാവിലെ നമ്മള് ഗേറ്റ് തോറന്ന് റോ ട്ട്മ്മയ്ക്ക് ഓഡ്രക്ഷ വരിയാ ചെയ്യ അപ്പൊ ആ ഓഡ്രഷ പോന്ന വരെ ഗേ റ്റിൻ്റെടുത്ത് നിന്നിട്ട് നമ്മൾ താറ്റോ കൊടുത്തോണ്ടെ ഇരിക്കണം അത്രേ ഉള്ളൂ
ഉം ആഹ് ഇതങ്ങനെയാ കരഞ്ഞൊണ്ട് പോവുള്ളു കരഞ്ഞാലും അച്ഛമ്മക്ക് ചാറ്റാ ബൈ ബൈ സീ യൂ എല്ലാ ലാർക്കും റ്റാ റ്റാ ബൈ സി യു പറഞ്ഞിട്ടേ പോവുള്ളൂ ഉം
എന്നോടും അതന്നെ പറയാ അച്ചമ്മ ഓട്ടുമ്പോ വന്നിട്ട് റ്റാറ്റാ തരില്ലേ രാത്രി കിടക്കാൻ നേരത്ത് കൂടെ ചോദിക്കും നാളെ ഞാൻ സ്കൂള് പോകുമ്പം ച്ചമ്മ റോട്ടുമ നിന്നിട്ട് റ്റാ റ്റാ തരില്ലേ ഓട്ടോറിക്ഷ പോവണ വരെ തരില്ലേയ് ഓട്ടോറിക്ഷ പോണവരെ നമ്മള് റ്റാറ്റാ നി ത്താൻ പാടില്ലേ കൈ കൊണ്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരി ക്കും പിന്നെ പോയി കഴിഞ്ഞ കൊഴപ്പില്ല അതെ എന്താലും വേണ്ടില്ലാ
ഞാൻ പറയും മോള് ഒന്ന് പോയി നോ അങ്ങനെ മോള് പിന്നെ ലഞ്ച് ടൈമിലൊക്കെ പോയി നോക്കു അവള് ചെറുതായതുകൊണ്ട് പിന്നെ കാര്യ പ്പെന്നുല്ല പോയി നൊ
ഇല്ല ആഹ് ആഹ് ഇവിള് അങ്ങെനെ തന്നെയാ ഇടക്ക് ഇടക്ക് പോകും നമ്മ അവര് പറയും അമ്മ ഞാൻ ബാത്‌റൂമിൽ പോയപ്പോ പോയി നോക്കി പിന്നെ ബ്ലെ ചോറുണ്ട് കഴിഞ്ഞ് ട്ട് ഞാൻ പോയി നോക്കി അപ്പൊ ഹെ ചിലെ ആദ്യക്കെക്കാരു കുറച്ചിസക്കെ രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യംക്കെ പോയായിരുന്നു ഇപ്പൊ പിന്നെ ടീച്ചർമാര് അങ്ങനെ വിടൂല്ലല്ലോ ആദ്യക്കം അത്ര പിടിച്ചു വെക്കണ്ടന്നില്ല ഇപ്പൊ കൊറച്ച് കുറച്ച് ടൈമില് പോവോളു അപ്പ് അപ്പോ വൈകിട്ട് വന്നിട്ട് പറയും ഇന്ന് അമ്മ ഇവള് യാകെ രണ്ട് വട്ടേ വന്നള്ളു ഇന്നേ നോ ചിലപ്പോ പറയും മൂന്ന് വട്ടേ വന്നള്ളൂ നോക്കാൻ എന്നക്കെ പറയും അങ്ങനെ പറയും അപ്പൊ ഞാൻ പറയും അവൾക്ക് പഠി പഠിക്കാനുണ്ടേ അപ്പൊ ഇവള് ഇന്ന് ടീച്ചർ വീടില്ലേ എനിക്ക് അങ്ങടെ പോകാൻ പറ്റില്ലേ അതാണ് ഞാൻ വരാത്തേ ട്ടത് ന്നൊക്കെ വെച്ചിട്ട്
ആഹ് ഇപ്പ ടിച്ചറ് അങ്ങനെ വിടലല്ലേ ഇത് തന്നെ വാഷ് റൂം പോകുന്ന വഴിയില ഇത് ക്ലാസ് അതുകൊണ്ട് ഇടക്ക് പോയി നോക്ക അപ്പൊ ഓനൊരു സന്തോഷമാണ് കാണുന്ന ടൈമില് ഉം സംസാരിച്ചില്ലെങ്കിലും ഒന്ന് ആഹ് അതെ റ്റാ റ്റാ കൊടുക്കുന്ന
തന്നെ എന്താ അമ്മ ഞാൻ കണ്ടു ജനാലിന്റെ ഉള്ളിൽ കൂടെ കണ്ടു അവള് ബാത്റൂമേക്ക് പോകണത് ഞാൻ കണ്ടു അവള് അവളെ ഫ്രണ്ട് കൂടെ പോണ് കണ്ടു എന്നൊക്കെ പറയും എന്തായാലും ആവട്ടെ അങ്ങനെട് നിന്ന് കഴിഞ്ഞ കഴിഞ്ഞാലും മതിയല്ലോ
അന്നേരം അവർക്ക്പ്പോഴാ ക്ലാസ് ഒക്കെ നേരത്തെ കഴിയോ
ആഹ് ഇവർക്ക് മൂന്ന് മണിയൊക്കെ ആവുമ്പോ കഴിയും പക്ഷെ വീട്ടിലെത്തണങ്കിൽ നാല് മണിയൊക്കെ ആവും ആഹ് എന്ന് വെച്ചാല് ഈ ആഹ് ഇവർക്ക് ആഹ് ടൈമക്കെ തന്നെ കഴിയും പക്ഷെ അല്ല ഈ ഒരുമിച്ചിട്ടല്ലേ ഓട്ടോ ട്രിപ്പ് എടുക്കുള്ളൂ ഇപ്പ അതിലും വല്യ ക്ലാസ് കുട്ടികളുണ്ടേ അപ്പ ഇവർക്ക് വിട്ട്ട്ടേ ഒരുമിച്ചിട്ട് കൊണ്ടുവരുള്ളു ഇവരന്നെ ആദ്യക്ക് കൊണ്ടുവരില്ലേ അപ്പൊ പിന്നെ ഇവിടെ നിക്കും ടീച്ചർണ്ടാവും കൂടെ ഓട്ടോയിൽ കേറ്റി കൊടുത്തിട്ട് അവരങ്ങനെ അങ്ങോട്ട് പോരുക ചെയ്യാ
അതെല്ലേ ഉം
ബുദ്ധിമുട്ടായിട്ട്ള്ള
ആഹ് ആഹ് കൊഴ ഇവിടെ അതാണ് ഈ ഒരു മടി ട പ്രശ് നം ആണ് എന്നാലും കുഴപ്പല്ല പഠിക്കാനൊക്കെ ഇരന്ന് തരും ഇപ്പ ഇങ്ങനെ എഴുതാനാണ്പ്പൊ അങ്ങനവാടിയിൽ പോവാത്തോണ്ട് ഒരുത്
അതൊരു അത് ബുദ്ധിമുട്ടണ്ടാവും ഇവിടെ അങ്ങെ തന്നെ കുറച്ചൊക്കെ എഴതമ്പോഴത്തേനും കൈ കടയി അമ്മ കൈ പിടിക്കന്നക്കെ പറയാ
ശരിയാവുന്നില്ല മലയാള അക്ഷരങ്ങളൊക്കെ അപ്പൊ ഞാന് ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് മിസ് പറഞ്ഞട്ട് നമ്മളെ ഫിംഗറിൽ ഇടുന്ന പേര് മറന്നു പോയി ആഹ് അത് വാങ്ങിച്ച് അതുകൊണ്ടൊക്കെ അത്ങ്ങനെ കയ്യിൽ പിടിപ്പിച്ചിട്ടൊക്കെയാണ് എഴുതിക്കല്
ഏഹ് അത് കുറച്ച് ബുദ്ധിമു ട്ട് ഉണ്ടാവുള്ളു പിന്നെ നിങ്ങള് കൈ പിടിച്ചിട്ടൊക്കെ ഒന്ന് എഴുതിച്ചു കൊടുത്താ മതി അപ്പൊ അങ്ങന ശരിയായിക്കോളും ആഹ് പിന്നെപ്പൊ ഇവര് കുഞ്ഞ് മക്ക മക്കളല്ലേ അധികം എഴുതാനും പിടിക്കാനൊന്നുംയിട്ടില്ലല്ലോ പിന്നെ ഇപ്പ ഇപ്പോഴൊന്നും നമ്മള് എഴുതി ക്കുലല്ലോ വെറുതെങ്ങനെ ജസ്റ്റ് ഒന്ന് അവരടെ കൈയൊന്ന് വഴങ്ങാൻ വേണ്ടിട്ടുള്ള എഴുതിക്കലേ ഉള്ളു
ആഹ് അതേ ഉള്ളൂ പക്ഷെ ഇപ്പ പെട്ടെന്ന് എക്സാം വന്നിട്ടുണ്ട് ഇവർക്ക് ഈ മാസം എക്സാം അപ്പൊ ഞാൻ വിചാരിക്ക അതെങ്ങനെ എഴുതുപ്പോ ഇവര് ആഹ് എഴുതിക്കുന്നുണ്ട് ആഹ് എ ബി സി ഒക്കെ എഴുതിക്കുന്നുണ്ട് പിന്നെ മലയാളം കുറച്ചക്ഷരങ്ങൾ എഴുതിക്കുന്നുണ്ട്
ആഹ് ഇവിടെം എഏതിപ്പിക് ണ്ട് പക്ഷെ എക്സാം സമയത്ത് ഇവര് ഏതിപ്പിക്കില്ല ഇവര് ചിത്രം കാട്ടി കൊടുത്ത് കുട്ടിനോട് ഇതെന്താണ് ചോദിച്ചു കഴിഞാൽ കുട്ടി പറഞ്ഞു കൊടു മതി ഓറലായിട്ടുള്ള രീതിയിലാണ് അങ്ങനെയാണ് ചെയ്യിക്കുന്നത് വിടെ വല്യാള് ഇതേ തന്നെയായിരുന്നു ഫ ഫസ്റ്റിക്ക് പോകുമ്പോൾ ഭയങ്കര കറച്ച തന്നെയരുന്നു വല്യാള എന്നെ അധികം കരഞ്ഞായിരുന്നു ഇവിളെക്കാളും രണ്ട് മൂന്ന് മാസത്തോം കര
കിടന്നിരുന്ന് ആഹ് നില കിട ഒരു വർഷം എൽ കെ ജി മൊത്തം മൊത്തം കഞ്ഞ് യു കെ ജിയും കരഞ്ഞ് നിലത്ത് കടന്നേക്ക ക അയച്ചിട്ട്
ആഹ് ഇവൊക്ക് പിന്നെ എന്താ വെച്ചാല് ആഹ് ഇവക്ക് പിന്നെ എന്താ വെച്ചാല് ഒരു ടീച്ചർ നല്ല ടീച്ചറണ് അപ്പൊ ആഹ് ടീച്ചർ പിന്നെ നല്ല ശ്രദ്ധിച്ചായിരുന്നു ത്തിട്ടൊക്കെ അങ്ങനെ കൊണ്ട് നടക്കുകൊക്കെ ചെയ്യായിരുന്നു അപ്പൊ ആഹ് ടീച്ചർ ഉള്ള ദിവസം ടീച്ചർ ലീവാണെങ്കിൽ ടീച്ചർ പറയും ലീവാണ് ട്ടോ പറയും അപ്പൊ അന്ന് മോളെ പറഞ്ഞേക്കില്ലേ കാരണം ഇവളി ഇരിക്കില്ലേ ആഹ് ടീച്ചർ ഉണ്ടെങ്കിലേ ഇരിക്കുള്ളായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷെ അതൊക്കെ വെച്ചക്കുമ്പോ രണ്ടാമത്തെ ആള് കൊറച്ച് മാറ്റ രണ്ട് തൂഗിൾ
ആഹ് എന്റത് അങ്ങനെ തന്നെയ ഇവള് പറയുമ്പോ പ്ലെ പ്രീ സ്കൂളിൽ പോയതാണ് എന്റെ മോള് ഒരു വർഷം പോയത് കൊണ്ടൊക്കെ എഴുതാനും ഒക്കെ നല്ല ഫുള്ള് അറിയായിരുന്നു എല്ലാത്തിലും നല്ല മാർക്കൊക്കെയാണ് പക്ഷെ ഈ ഒരു മടിയാണ് പ്രശ്നം
വാല്ലേ ഇവള് പക്ഷെ ഇങ്ങനെ കരഞ്ഞാലും എന്താ വലിയാള് കരഞ്ഞാലും പിറ്റ് വൈകിട്ട് വന്നിട്ട് പിറ്റേന്ന് സ്കൂള് പോണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാ പോണം ആഹ് ശരി രാവിലെണീക്കും മാറ്റൊക്കെ ചെയ്യും പക്ഷെ സ്കൂളിൽ ചെന്നു കഴിഞ്ഞാ കരച്ചില നമ്മള് വിചാരിക്കും കരച്ചില് കണ്ടാ പിറ്റേന്ന് കുട്ടി പോവില്ലാന്ന് പക്ഷെ അങ്ങനെ ഒന്നുംഇല്ല പോണ്ടേ ചോദിച്ചാ പോണം പക്ഷെ അതിന് വേണ്ടി ചെറിയ ആള് നാളെ സ്കൂള് ഇങ്ങോട്ട് ചോദിക്കും അമ്മ നാളെ സ്കൂളിൽ പോണോ നാളെ ലീവ് ആക്കിയാലോ നീസ്കൂള് പോകണുണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാ ഒറ്റയടിക്ക് ഇല്യ അതെപറയും
മണ്ടേ പോയ പിന്നെ ലീവാ മൺണ്ടേ അല്ലേ മണ്ടേ മാത് ത്രം ഞാൻ പോവുള്ളുട്ട ബാക്കി ദിവസം ലീവാണ് എന്ന് പിന്നെ മോളൊന്നും കുളിക്കേ പല്ല് തേക്കോ ഒന്നുല്ലായിരുന്നു രാ പോകുന്ന സമയത്ത് പല്ല് തേക്കാൻ സമ്മയ്ക്കൂല കുളിക്കാൻ സമ്മതിക്കില്ല ഞാനന്നേരം നെലത്ത് കിടന്ന് അങ്ങനെ മേല് വെള്ളം വാർന്ന് പിടിച്ച് വലിച്ചൊക്കെ ഇന് കൊണ്ടോവല്
അത്കാരണം നമുക്ക് അങ്ങനെ ആക്കി പോന്നാലും നമ്മുക്ക് മനസ്സിനൊരു വെഷ്മാണ് ഏഹ് അയ്യോ എന്തായത് ഞാനതിന്റെ എടയ്ക്ക് ടീച്ചറിനെ വിളിക് ലന്നെയായിരുന്നു ആ സമയത്ത് നമുക്ക് ഇങ്ങനെ നേര പ്രശ്‌നായിട്ട് വിളിക്കയും ചെയ്തു അന്നേരം ടീച്ചറ് പറഞ്ഞു ഇവിടെ കുഴപ്പമൊന്നുല്ല്യാ പ്രശ്നൊന്നുല്ല്യാ പ്രശ്നം കുറച്ച് നേരത്തൊക്കെ സങ്കടായിരു ന്നുള്ളു ചിലപ്പോ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ തരും അപ്പൊ അവിടെ നല്ല കളി ഇതൊക്കെയയി മ്മക്കാ വിഷമമെന്ന അപ്പൊ പിന്നെ ഇവരെ കാട്ടിക്കൂട്ടിൽ കണ്ട് കഴിഞ്ഞിട്ട് മ്മക്ക് വിഷമിച്ചിട്ട് നമ്മളിരിക്ക
ആഹ് അതെ ഞാനിപ്പോ മോന്റതങ്ങനെയാ മോ മോള ഭയങ്കര വാശിയായിരുന്നു അവക്ക് അപ്പൊ ഞാൻ വിചാരിക്കുവാ ആ വാശി ഇല്ലേന്നാലോചിക്കുമ്പോഴാ അത്ര സങ്കടം തോന്നില്ലേ ഇവന് പക്ഷെ ഭയങ്കര സങ്കട മുഖത്ത് സങ്കടഭാവ അതിങ്ങനെ ആലോചി ക്കുമ്പോ എന്തോ ഒരു വെഷ്
ആഹ് വെഷ്മാണെ വലിയാള് ഇവിടെ വലിയ ക്ക് അങ്ങനെയായിരുന്നു സങ്കടായിരുന്നു ഇവക്ക് ഇത് രണ്ടാമത്ത ത്താക്ക് നേരെ തിരിച്ചിട്ട് സങ്കടം ഉണ്ട് എന്ന അതേ കൂടെ കുറച്ചൊരു വാശി പോലെയാണ് അപ്പൊ നമ്മുക്ക് പിന്നെ ആഹ് വല്യ അങ്ങട്ട് ഇതായില്യ എന്തായാലും ഇപ്പൊ റെഡി ആവണണ്ട് ഇപ്പൊ മൂത്താള് പിന്ന ഉഷാറായി മൂത്താൾക്ക് ഇപ്പ ശനി ഞായറും കൂടെ ലീവ് വേണ്ടന്നുള്ള ലെവലിലാ എന്തിനാമ്മപ്പൊ അന്നൊക്കെ ലീവ് ഉം അതാ ചോയിക്കാ മൂത്താള് ഇപ്പൊ ഉഷാറായി
ആഹ് ഇവർക്ക് ഇതുവർക്ക് ഫ്രൻസ് ഒക്കെ കിട്ടിയല്ലോ അതുകൊണ്ടാണ് എന്റെ മൂത്ത മോളും അങ്ങനെ തന്നെയാണ് ഉം ഇപ്പ ഏട്ടന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വരും ഹസ്ബൻഡ് ഇനി അനിയന്റെ കല്യാണത്തിനേ വരുള്ളൂ പുറത്ത അപ്പൊ അപ്പോഴേക്കിനി ഫ്രണ്ട്സൊക്കെ എന്തൊക്കെയോ കൊണ്ടുവരണേന്നൊക്കെ ക്ക പറഞ്ഞ് മെസേജൊക്കെവിട്ടിട്ടുണ്ട് അപ്പൊ അത്രേയായി ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സള്ന്നുള്ളതായത് കൊണ്ട് ഇപ്പോ പോവാൻ ഇഷ്ടായി ആഹ്
അതെന്നെ ഇവിടെയും വലിയ ആൾക്കാരെ ഫ്രണ്ട്സ് വരുന്നുണ്ട്ന്നക്കെ പറഞ്ഞപ്പോ നല്ല സന്തോ ഷമായിരുന്നു ഇപ്പൊ എന്നും പോണെന്ന ലീവ് വേണ്ടന്നുള്ള ലെവലിലാ അതിന് വേണ്ടി രണ്ടാമത്തെ ആൾ ക്ക് ഇനിയിപ്പോ അവളും അങ്ങനെയായിട്ട് വരണം. മൂത്താള് എന്നിട്ടിങ്ങനെ പറയാ അമ്മ അവൾക്ക് ഒരു ഫ്രണ്ടിനെ ആക്കി കൊടുക് ക്കേ അമ്മ ഇവൾക്കൊരു ഫ്രണ്ടിനാക്കി കൊടുക്കെ പറയും മൂത്താള് നമ്മള് മറ്റേ അവട ഫ്രണ്ടിന്റാൽക്കാരാ
ന്നുല്ല്യ ഭയങ്കര സയിലെന്റ
സൈലന്റായിട്ടുള്ള രീതിയിലല്ലേ അത് ശരിയാകും പിന്നെ കൊറച്ച് കഴിഞ്ഞാ ശരിയാവാരിക്കും
ആഹ് കൊറച്ച് കയിഞ്ഞ് അങ്ങട്ട് റെഡി ആവൂന്ന് വിചാരിക്കാ
ഏഹ് പിന്നെ എന്തെ ക്കിന്ന്ട്ട് ഇന്നാ ഞാൻ വിളിക്ക്ണ്ട്ന്നാല് പിന്നെ വിളിക്കാം കൊറച്ച് പണിയുണ്ട് ആഹ് ശരി ആഹ്